ഹലോ
ഹലോ കേൾക്കാവോ?
ആഹ്, കേൾക്കാം, കേൾക്കാം കേൾക്കാം ഫുഡൊക്കെ കഴിച്ചോ?
ഓഹ്, കഴിച്ചു, നീ കഴിച്ചോ?
ഓഹ് ഞാന് ഇപ്പ കഴിച്ചതേ ഒള്ളു, എന്തായിരുന്നു സ്പെഷ്യൽ ഇന്ന്?
സ്പെഷ്യല ഒന്നുല്ല ദോശയും ഉരുളക്കിഴങ്ങ് കറി. അവിടെയോ?
ഇവിടെ ദോശയും മറ്റേ കട്ട ചമ്മന്തി ഉണ്ടല്ലോ കറിയല്ലാത്ത ചമ്മന്തി.
ആഹ്, ആഹ്.
ആഹ് അതും പിന്നെ മോൻ സ്കൂളിലൊക്കെ എപ്പോ
എപ്പോഒറക്കം എണീറ്റന്ന്
ഒറക്കെണീട്ട് കൊറേ സമയായി അവിടെ എപ് രാവിലെ എടു എനീട്ട ഉടനെ ഇങ്ങനെ ഫോൺ കയ്യിൽ എടുക്കുമ്പഴത്തേക്ക് കണ്ണിന് ഒരുമാതിരി ഒരു വേദന അതുകൊണ്ട് കൊറേ സമയം അവിടെ ഇവിടെയൊക്കെ നിന്നിട്ട് ഞാൻ വീണ്ടും വന്ന് ഫോണിലെടുത്തു
ആഹ് ഓഹ് ഓ അവൻ സ്കൂളിൽ പോയി ഇന്ന് അവന് ഐ ഡി കാർഡിന് ഐ ഡി കാർഡിന് ഫോ ഫോട്ടോ എടുക്കണമായിരുന്നു ഇന്ന് പോണില്ലന്ന് പറഞ്ഞ് ഞാൻ വിട്ടയച്ച്
ഓ ആണല്ലേ ആഹ് ഇപ്പൊ സ്കൂളിന്ന അങ്ങനെ എടുക്കുന്നെ
ഓഹ് സ്കൂളിന്നന്നെ ഫോട്ടോ എടുക്കണ യൂണിഫോമിട്ട് പോകുമ്പോ അവര് ഫോട്ടോയെടുക്കും
ആഹ് ആഹ് ആഹ് ഇവിടെ എന്റെ കുഞ്ഞമ്മേടെ മോക്കാണെങ്കി ഉം മറ്റേ സ്റ്റുഡിയോൽ പോയിട്ടേ എടുക്കാം പറഞ്ഞ്
ഫോട്ടോ
ഓഹ് സ്റ്റുഡിയോ പോയിട്ട് യൂണിഫോമൊക്കെ ഇട്ടിട്ടുള്ള ഫോട്ടോ എടുത്ത് അതിനൊരു ഫോമുണ്ട്
ആഹ് അതില് അതില് അയച്ച് കൊടുക്കാൻ പറഞ്ഞ്
ആഹ് ആഹ് ഇവർക്ക് സ്കൂളിലെടുക്കും
ഓഹ് സ്കൂളിൽ എടുക്കും സ്കൂളിൽ എടുക്കുംല്ലേ നമുക്കും പണ്ട് സ്കൂളിൽ എടുക്കുവായിരുന്നു
സ്കൂളിൽ എടുക്കുവായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നപ്പം
ഒറവ ഒണ്ടാ ഓ ഇത് തലേ ദിവസം പറയും ഇന്ന ദിവസം ഇങ്ങനെ ഐ ഡി കാർഡിന്റെ ഫോട്ടോ എടുപ്പാണ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും പൗഡറ് ചീപ്പ് ഒക്കെ കൊണ്ടുപോയി ബാത്റൂമില് പോകും അവിടെ കണ്ണാടിക്കൊണ്ടല്ലോ ബാത്റൂമി വിടിട്ടൊരുങ്ങും
ആണ് ഇപ്പോഴും അങ്ങനെയാണന്ന് തോന്നുന്നു മിക്ക സ്കൂളിലും
ചേച്ചിക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ഓർമ്മയുണ്ട
എനിക്കാ എനിക്ക് എനിക്ക് ഞാൻ പഠിച്ചിരുന്ന കാലഘട്ടം ആലോചിക്കാനേ താല്പര്യമില്ല
എന്ത ചേച്ചി
അയ്യോ അയ്യോ
അല്ല ഈ പത് ഈ പത്ത് പ്ലസ് വൺ പ്ലസ് ടു അതൊക്കെ
അത് കൊഴപ്പില്ല എനിക്ക്ങ്ങനെ ഒരുപാട് സ്കൂൾ മെമ്മറീസ് അങ്ങനെയൊന്നും ഇല്ല
ആഹ് ആഹ് പഠിപ്പിയായിരുന്നാ
ഏഹ് അങ്ങനെയൊന്നുംല്ല
ആഹ് ആഹ് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നോ
ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു അയ്യോ എല്ലാരും കണക്കായിരുന്നു അതുകൊണ്ട് പിന്നെ ഞാൻ
ആഹ് ആഹ് ഓ ഇപ്പ ആരുല്ലേ അങ്ങനെ ഫ്രണ്ട്സ് ആയിട്ട് അങ്ങനെ ആരുല്ലേ പണ്ടത്ത
ഇല്ല ഇല്ല ഇപ്പ അങ്ങനെ ആരു ഇല്ല
ആഹ് ആഹ് ആഹ് ആഹ്
ഒരാളുണ്ട് ഉണ്ട് കോണ്ടടാക്റ്റിലൊക്കെ ഉണ്ട് ഇടയ്ക്കിടയ്ക്ക് അവര് മെസ്സേജ് അയക്കുമ്പോൾ തിരിച്ച് റിപ്ലൈ ഇടും
ആഹ് ആഹ് ആഹ്
ആഹ്
കാണറൊക്കെ ഉണ്ടോ അവരെ
ഇടയ്ക്ക് വല്ല ഫ്രണ്ട്സിന്റെ കല്യാണം വരുമ്പോ ഇൻവൈറ്റേഷൻ ഇടും പോവാൻ പറ്റുന്നതില് പോവും അപ്പൊ കാണും
ആഹ് ആഹ് ആഹ്
ഇടക്ക് എന്റെ വീടിനടുത്ത് ഉള്ള ഒരു കൊ ണ്ട് അമ്മയെ കണ്ട് ഒരു മരണത്തിന് പോയപ്പോ അമ്മയെ കണ്ടപ്പോം അമ്മ എടുത്ത് അവള് പറഞ്ഞന്ന് പറഞ്ഞ്
ഓഹ് ഓഹ് ഓഹ്
അവളങ്ങനെ വിളിക്കുന്നും ചെയ്യൂല മെസ്സേജ് ഇടുെങ്കിൽ തിരിച്ച് റിപ്ലൈ ഇടോ അങ്ങനെ പറഞ്ഞ്
അപ്പൊ നിങ്ങൾക്ക്ങ്ങനെ മറ്റേ ഈ ഗെറ്റുഗദറിന്റെ ഇതൊന്നുംല്ലേ മനസിലൊന്നുംല്ലായിരുന്നാ ഏഹ് ഏഹ് എന്ത് എന്ത് പോകത്തില്ല ചെല ദിവസം
ഇഷ്ടല്ല
ആഹ് അതെ നമുക്കിപ്പ ഡിഗ്രി കഴിഞ്ഞു ഇനി തോന്നുന്നു അടു ത്ത വർഷം എന്തോ വെക്കണം ഇതുപോലെ ഗെറ്റ്ഗതറ്
ഏത് ക്ലാസ്സില്
ഡിഗ്രിയില്
ഓഹ് ഓഹ് എന്ന ഞാൻ ഡിഗ്രി പഠിച്ചരുന്നപ്പോ ഉള്ള കുട്ടികള് എല്ലാരുല്ല ഗേൾസ് ഒരു അഞ്ച് ഏഴ് ഒരു പത്ത് പേരെ അകത്ത് വരും ഇന്നാള് ഒരുമിച്ച് കണ്ട് സ്റ്റാറ്റസ് ഒക്കെ ഇട്ടിരിക്കുന്നതണ്ട് മ്യൂസിയത്തെ
ആഹ് ആഹ്
മ്യൂസിയത്തില് വെച്ച് ഏഹ് ഇതാണ് മറ്റേത് ഗ്യാങ്ങായിട്ട് തിരിഞ്ഞിട്ട്
ഗാങ്ങായിറ്റ്
പണ്ടും അങ്ങനെന്നെ ഇപ്പോഴും അങ്ങനെന്നെ അതുകൊണ്ട് എനിക്കങ്ങനെ
ആഹ്
പോവാനും ഇഷ്ടം ഇല്ല ഒന്നും ഇഷ്ടം ഇല്ല
അന്ന് ചേച്ചിക്ക് അങ്ങനെ ഗാങ്ങ് ഒന്നും ഇല്ലായിരുന്നോ
എനിക്കങ്ങനെ ഗാങ്ങ് ഇല്ലായിരുന്നു
അതാണ് പോവാന്നൊക്ക
ഉണ്ടായിരുന്നു ഒരു രണ്ട് മൂന്ന് രണ്ട് പേരായിട്ട് നല്ല ക അടു പ്പം ഉണ്ടായിരുന്നു പിന്നെ സ്നേഹിച്ചല്ലേ കല്യാണം കഴിച്ചെ അപ്പൊ അങ്ങനെ ചേട്ടനെ സ്നേഹിച്ചപ്പോ
ആഹ് ആഹ്
അവര് ആയിട്ടുള്ള ഇതങ്ങ് പോയി പിന്നെ അവര് മിണ്ടൂല മിണ്ടും വല്ല്യ കമ്പനി ആയില്ല
എന്ന് വെച്ചാ നിങ്ങളെ റിലേഷനില് താല്പര്യല്ല അങ്ങനെയാണോ
ആയിരിക്കാം
ഓഹ് ഓഹ് ഓഹ് അവരെ കല്യാണംക്കെ കഴിഞ്ഞോ
ഓഹ് അവരുടെ കഴിഞ്ഞ്
അ അ ആ പിന്നെ വെറുതെ ഇരിക്കും എന്തിനാണ് പരിവാടി
വെറുതായിരിക്കുമ്മാ അവന് സ്കൂളിൽ പോവാൻ രാവിലെ എണീക്കും നാല് മണിയാകുമ്പോയേക്കും പിന്നെ അവന് പത്ത് മണിക്കകത്ത് പത്ത് മണിക്കകത്ത് എന്റെ ജോലിയൊക്കെ കഴിയും.
ഏ ചോറൊക്കെ അപ്പപ്പോ വയ്ക്കോ
ഓ അവന് ചോറ് കൊടുത്ത് വിടൊല്ലോ
ആ ആ
പിന്നെ ഇന്ന് ഒരു ഒമ്പതര ഒമ്പത് ഒമ്പതേ കാലായപ്പോ എല്ലാം കഴിഞ്ഞ്
അ ഹാ
പിന്നെ ഒരു ഒറക്കം അതേ ഇപ്പൊ ഒറക്കം വരണണ്ട് പിന്നെ ഇപ്പഴും ഉറങ്ങല്ലേ കൊറ ച്ച് കഴിഞ്ഞ് ഒറങ്ങാന്ന് വിചാരിച്ചു
അ ഹാ ഹാ ഇയും ഇനി ഇനിയും ഉറങ്ങിനി എപ്പ എണീക്കും
ഒരുപാടൊന്നു ഒറങ്ങൂല്ല ഒരു ഒരു മണിക്കൂറൊക്കെ ഒറങ്ങും എന്നിട്ട് ട്ടെണീക്കും ഒരുപാട് ഒറങ്ങുമ്പോ മുഖം നീ മീങ്ങി ഇരിക്കുമ്പോലും വീങ്ങി ഇരിക്കും അതുകൊണ്ട് ഒരുപാട് ഒറങ്ങുല്ല അലാറം സെറ്റ് ചെയ്തിട്ട് കെടക്കും
ആഹ് എന്നിട്ട് അലാറടിച്ചാ എണീക്കോ
അലാറടിച്ച രണ്ട് മൂന്ന് പ്രാവശ്യം ഇതാക്കി വയ്ക്കും. എന്നിട്ട് വീണ്ടും വി ഷു
അതാന്ന് ഒ റങ്ങാൻ കെടന്നാ ഒള്ള ഇത്
ചെല ദിവസം ചെല ദിവസം ഒറങ്ങൂല എനിക്ക് പിന്ന മൈഗ്രെയ് ന് പ പൈൻ തലേല്
അ ഹാ
സൈനസൈറ്റിസൊണ്ട് അതുകൊണ്ട് ഒ റ ക്കം ശരിയായില്ലെങ്കി തലവേദന ആയിരിക്കും ഇപ്പൊ കൊറച്ച് ദിവസം കൊണ്ടില്ല
ആഹ ഹാ ആഹ്
ഇനി എന്നാണ് വരണംന്ന്റിഞ്ഞില്ല
അയ്യോ ഇതൊക്കെ ഒരിതാണല്ലേ അതിനിഷ്ടപ്പെടുന്ന സമയത്ത് ഇനി വരൂ
വന്നാ സഹിക്കാൻ പറ്റൂല എത്ര ദിവസം ഉണ്ടാവുന്ന് അറിയാമോ തലവേദന കണ്ണു കാണിച്ചു സ്കാനിങ് ഒക്കെ എടുത്ത് അഡ്മിറ്റ് ആവാൻ പറഞ്ഞ് പിന്നെ അവൊൻ ഉള്ളോണ്ട് എനിക്ക് അഡ്മിറ്റ് ആവാൻ പറ്റൂല ഗുളികതന്ന്
ആഹ് ആഹ് ആഹ് ഗുളിക ഇപ്പൊ കഴിക്കണോ
ഇല്ല അപ്പൊ കൊ കഴിച്ചിട്ട് വീണ്ടും കുറവില്ലെങ്കി പോവാൻ പറഞ്ഞ് വീണ്ടും തലവേദന വന്നപ്പോ ഞാൻ മെഡിക്കൽ സ്റ്റോറിന്ന് പെയിൻ കില്ലർ വാങ്ങിച്ച് കഴിച്ച് പോയില്ല
അയ്യോ
അങ്ങനെ എടയ്ക്ക് മൂക്കിന്ന് ബ്ലഡ് ഒക്കെ വന്ന് ആഹ് രണ്ടോസം വന്ന്
ആഹ്
അങ്ങനെ വന്നു ഇത് ഒണ്ടായി ക്കിം എന്ന് പറഞ്ഞ് തലയില് വെള്ളം കെട്ടികിടക്കാന്ന് പറഞ്ഞിട്ട്
ആഹ് അപ്പൊ വെള്ളക്കെ കെട്ടി ഇതല്ലേ ഓരോ അസുഖത്തി കൊണ്ട് വിടും
വെള്ളം കെട്ടികിടക്കണതിനെ പറയണ സയനസൈറ്റിസ്
ആഹ് ആഹ്
അങ്ങനെ
ഓ അല്ലെ
അതാണ് തലവേദന വരണത് ഈ ഡോക്ടറ് മൈഗ്രെൻ അല്ലാതെ വരണത് ഇത് ഈ സൈനസൈറ്റിസ് വേറെ എനിക്ക് രണ്ടും ഉണ്ട്
ആഹ് ആഹ് രണ്ടും വരുമ്പോ ഒരുമിച്ചു വരോ
അത് ഏതാണ് വരണേന്ന് അറിയാൻ പറ്റൂല ഈ ചിലപ്പോ തലവേദന വരുമ്പോ നമ്മുക്ക് ഈ തല നെ നെറ്റിയൊക്കെ തൊടുമ്പോ നല്ല വേദനായി നെറ്റി പുരികം ഒക്കെ തൊടുമ്പോ നല്ല വേദനയായിരിക്കും അതാണ് സൈന സൈറ്റിസ് ആഹ് സൈന സൈ അത് ഒരു പ്രാവശ്യം ഡോക്ടറെ കാണി ഡോക്ടറ് മൂക്കി കൂടെ ലൈറ്റ് അടിച്ച് നോക്കിട്ട് പറഞ്ഞ് ഇത് ഇത് വെള്ള കെട്ടി കെടക്കണ കാണാൻ പറ്റുന്നു ഞാൻ ആലോചിച്ച അത് ഇത് തലയില് നീര് കെട്ടി കിടക്കണയാണ് എന്ന് അയാള് പറഞ്ഞു എന്നിട്ടാണ് സ്കാനിങ് എടുത്തത് അപ്പോഴും സ്കാനിങ് റിപ്പോർട്ടിൽ ഇത് പോലെ
എനിക്ക്
ഞാൻ വിചാരിച്ച് ഡോക്ടറിന് ഇതെങ്ങനെ അറിയാൻ പറ്റുവെന്ന്
അവർക്ക് എന്തെങ്കിലും അവര് ഇതൊക്കെ പഠിച്ചയല്ലേ
ഉം ഉം അങ്ങനവിടെ സ്കാനിങ് ഒക്കെ എടുത്ത്
ആഹ് ആഹ്
എന്നെ കാണിച്ച്
ആഹ് ആഹ് ഇനീ ഇതും വരിയാണെങ്കി വെച്ചോണ്ടിരിക്കല്ലേ എന്താന്ന് വെച്ചാ കാണിക്ക് ഒരു കൊച്ച് കെടക്കല്ലേ
അയ്യോ തന്നെ തന്നെ
ഉം
നമ്മള് നന്നായിട്ടിരുന്ന നമ്മടെ മക്കൾക്ക് ആഹ് മക്കളകാര്യം നോക്കാം
അമ്മ ജോലിക്ക് പോയാ
ഓ അമ്മ രാവിലെ ജോലി ഇന്നല അമ്മയ്ക്ക് നൈറ്റ് ആയിരുന്നു അങ്ങനെ രാത്രി വന്ന് ഇന്ന് ഇന്ന് ലീവ് എന്ന് പറഞ്ഞ് അപ്പം ലീവ് എടു കൂടെ ഉള്ള മാമീടെ ചേച്ചിക്ക് എന്തോ നിമോണിയെന്ന് എന്തോ പറയണ കേട്ട് ഓ അവര് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അപ്പം ഓ പറഞ്ഞ ആൻ്റി അങ്ങനെ പോയന്ന് അപ്പൊ അവര് രണ്ടു ദിവസം ലീവ് അപ്പൊ അവര് ഡ്യൂട്ടി അമ്മയെടുക്കും
ഇന്നും ഉണ്ടോ നൈറ്റ്
ഇന്ന് ഇന്നില്ലന്ന് തോന്നുന്ന് ഇന്ന് ഉച്ചവരേ ഉള്ളൂ
ഓ ഓ
ഓ എനിക്കിഷ്ടല്ല അമ്മക്ക് നൈറ്റ് പണ്ട് ആദ്യം തുടങ്ങിയ സമയത്ത് ഉച്ചക്ക് ശേഷവായിരുന്നേ ഉച്ചക്ക് ശേഷം പോയിട്ട് രാത്രി വരും അപ്പോഴത്തേക്ക് ആ എന്ത് പറയ് ഉച്ചക്ക് ശേഷം അമ്മ വേണം ഓരോന്ന് അത് ചെയ്യ് ഇത് ചെയ്യന്ന് പറയാൻ എന്തായാലും അമ്മ വേണം ചേച്ചി ഇന്നലേണ് ഇന്ന് ഇന്ന് രാവിലെ എന്നെ നമ്മള് ബാത്റൂമിൽ അമ്മ ബാത്റൂമിൽ പോകാൻ വേണ്ടി ഇങ്ങന ഇരിക്കുകയായിരുന്നന്നെ ഇരുന്നപ്പോ അമ്മേടെ ഫ്രണ്ടി കൂടെ ഒരു പാമ്പുണ്ട് ഇല്ലാ ചെറിയ പാമ്പ്
ആഹ് ആഹ്
വന്ന് വീണന്ന് അമ്മ എണീറ്റ് മറ്റേ ഒരു കമ്പ് എടു എടുക്കാൻ തിരിഞ്ഞതും ആ പാമ്പിനെ പിന്നെ കാണാ ഇല്ലെന്ന്
ഓഹ് ഓഹ്
ഓഹ് അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞ് പിന്നെ എനിക്കും ഇങ്ങനെ ബാത്റൂമി കേറാൻ പേടി
ഉം ഉം പിന്നെ വെച്ചോട്ടാ
ഓഹ് ശരി ശരി